നല്ല വിശേഷം എങ്ങനെ പോണ്
ക്കെ കഴിച്ചാ
ആഹ് ചോറ് കയ്ച്ചു ല്ല കിടക്ക കേറണപ്പോ മദ്രസ ഇട്ട് വന്നിട്ടുള്ളു അപ്പൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വേണം
ആഹ് ആഹ്
ഇതൊക്കെ എടുക്കും പത്ത് മണിയാവുമ്പത്തേന് കിടക്കും അല്ലെങ്കിൽ പത്തരകുമ്പത്തേനും കിടക്കും
കെടക്കൂല്ലേ എത്ര ആളാ
മൂന്നാള് ഒരാള് പ്ലസ് ടു കഴിഞ്ഞ് നിക്കേണ് ഒരാള് പത്താം ക്ലാസ്സിലാണ് ഒരാള് മൂന്നാം ക്ലാസ്സിലാണ്
ഉം
രണ്ടാമതൊരു പെണ്ണു
രണ്ടാമത്തെത്
മോനാണ്
മോനല്ലേ
ഉം
മുത്തതും ചെറുതും പെൺകുട്ടികളാ
അല്ലല്ല മൂത്തേ പെണ്ണ് ചെറുത് ആൺ കുട്ടി
ആഹ് രണ്ടാണും ഒരു പെണ്ണും അല്ലെ
ആ ആ
ഉം
പിന്നെ എവിടക്കെ ടൂറൊക്കെ പോയോ പെരുന്നാളിന്
ആ പെരുന്നാൾക്ക് ടൂർ ഒക്കെ പോയി
ഉം എവിടെ പോയി
ഞങ്ങളീ കോഴിക്കോട് ബീച്ച്
ആ ഇപ്പം സ്കൂൾ തെറന്നത് ഇതൊക്കെ ആയതു കൊണ്ട് എല്ലാർക്കും ബുദ്ധിമുട്ടാണല്ലോ ഉം
ഏ
സ്കൂളൊക്കെ തോറന്ന സമയ ആയതു കൊണ്ട് എല്ലാർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ മഴയും
ആ അതന്നെ അതന്നെ തൊറക്കലും പെരുന്നാളും ഉം നെലും പാടെ ഒര് അപ്പൊക്കൊറച്ച് ചെലവന്നല്ലേ
ആ അതെ
ഓലിക്ക് യു എനിലേതും മേടിക്കും വേണം സ്കൂൾക്കുള്ളേം എടുക്കണം പെരുനാൾകൊള്ള സാധനങ്ങൾ മേടി രണ്ടാളും സ്കൂളിൽ പോണ ആൾക്കാരാണ് ഒരാളെ ഉള്ളു ചേർത്താത്തത് നല്ലേതും മധിരിക്കുംവേണം എല്ലാരും പഴയ എൽ. പി ന്ന് യു. പിക്ക് ആയ കുട്ടികളുണ്ട് ആണോ അപ്പൊക്കെയും പുതിയ ക്ലാസ്സ് സ്കൂളിലേക്ക് പോവ്വ്വല്ലേ ഒക്കെയും പുതിയത് വേണം അവർക്ക് ഉം ട്യൂഷനക്കെ ആക്കലും ഒക്കെയും പത്താം ക്ലാസിലൊണ്ടൊരാള് വല്യാള് പത്താംക്ളാസിലാ കുശലാക്കണം ആ എ എജന്ത നിങ്ങള് ട്യൂഷനാക്കി കുട്ടികള് ട്യൂഷനാക്കി പടിച്ചിരുന്നോ
ഇല്ലല്ല ഞാൻ മൂത്തത് മണേ പോണു പ്ലസ് ടു കഴിഞ്ഞിപ്പോ
ആ ആഹ രണ്ടാമത്തെ ആള് പത്തില്ലല്ലേ
രണ്ട്ടാമത്ത ആള് പത്തിലാണ് കൊടുത്തിട്ടില്ല ഒരാൾക്കായിട്ട് ഇപോ ഒരുദിവസം കൊ
കൊടുക്കണ്ടാച്ചിട്ട് ആ അതെ അതല്ല
അമ്മ എല്ലാ മാക്ക ഫാമ്മല്ലമ്മക്ക്
അവർക്ക് മാർകൊക്കെ ണ്ടായിരുന്ന പ്ലസ്ടൂന് ഉം
മാർക്കില്ല നല്ല അയ്യോല്ലേ പത്തലയ്യോല്ലേ
ങാ ങാ അതേ ഞെടി ഗിരി എട്ക്ക്കാണോ
ഡിഗ്രി അഫ്ലിന്റെ യിലാണ് പറയണ മറ്റേതൊക്കെ കൊടുത്തിട്ട് എവിടെയും ശ്ശോ ഞ്ഞിപ്പോ സീസണ് ബുദ്ധിമു ഉം ചേർത്താനും ഇതിനൊക്കെ ലോങ്ങൊക്കെയാണ് വരിണത്
ആ ആ
പിന്നെ വിടെ അടുത്ത് ഉള്ള മദ്രാസത്തന്നെ സ്കൂളായിട്ട് ഫാമിലന്റെ ക്ലാസ്സൊക്കെ ഇണ്ട്
ആഹ്‌
കുട്ടികക്കൊള്ള അതില് ഡിഗ്രിയും പിന്നെ എന്തെങ്കിലും നമുക്കെന്തെങ്കിലും ജോബിനാവശ്യമുണ്ടെങ്കിലതൊക്കെ സബ്ബായതായിട്ട് പഠിക്കാം എല്ലതുണ്ട് അയ്ല് ഈ പ്രാവശ്യ മുതല് എല്ലാത്തിനും ആനുകൂല്യങ്ങളും അയ്ല് വന്നിക്കണ്
ആ ആ
പിന്നെ രണ്ട് വർഷോ മൂന്ന് വർഷോ പഠിച്ചാല് അയ്ന്നന്നെ ജോ ബ് ആയിട്ട് ഇറങ്ങാന്ന്
അറങ്ങാന്ന് ആ അതെ
അപ്പൊ ഓലെന്നെ ഇത് തൊഴിലാക്കി കൊടുക്കയും ചെയ്യും അങ്ങനെ ആയതോണ്ട് പിന്നെ അങ്ങനത്തെതില് നീ ചേർക്കാ
ഉം
പിന്നെ പെൺകുട്ടിയാള് ആയതോണ്ട് വെല്ലാതങ്ങ് പഠിപ്പിക്കൂലല്ലോ.
അതെ അതെ
ചെയ്‌നോരണ്ട് വർഷ് ഓള് പഠിക്കണന്നുണ്ടെങ്കി തൊടർന്ന് പഠിച്ചോട്ടെ അമ്മ പഠിപ്പി ഓക്കെ ഇൻഷാ അള്ളാ അതൊക്കെ കഴിയ്യോളു ഉം ഇല്ല
വേറെന്തെ എന്തൊക്കെയിങ്ങള് ക്കെന്താ കൂട്ടാനിന്ന്?
കൂട്ടാനിന്ന് പച്ചക്കറിയാ ഫുള്ള് ഇന്ന് മീൻ ഇല്ലാത്തോണ്ട് ട്രോളിങ് നിരോധനം വന്നില്ലേ?
ആ ആ അപ്പൊ പച്ചക്കറിയാല്ലേ ഉം ഉം ഉം മീന് വാണം അങ്ങനേക്കെണ്ടോ ച്ചി അങ്ങനത്തൊക്കെ
പ്പത് ഇല്ല്യാത്തോണ്ട് പിന്നെ
ആ ആ അത അഡ്ജസ്റ്റെയ്യ അതന്നെ
ഉം ഉം വേറൊന്തക്കെ
വേറെന്തൊക്കെ
ങ്ങക്കൊക്കെ ക്ക്‌ മീനൊക്കെ കിട്ടുവായിക്കുവോ?
ആ ഞങ്ങക്ക് മീനെക്കെ കിട്ടും. അവടെ അടുത്ത് പൊഴക്കെണ്ട് വെള്ളം വരവും ഇതൊക്കെയല്ലേ
ആ ക്കണ്ടാവും
ഉം മീൻ കിട്ടണ്ട്
ഉം ഇവിടെ ഞങ്ങള് പോവും വലവിശാനൊക്കെ പോവും പൊയേക്ക് പോവും ഉം പൊയേക്ക് പോകും ഉം കടലും പോവും ക്കെട്ടിൻ്റെ അവിടെയൊക്കെ പോയി പോവും അക്കങ്ങനെ പോയിവരും ഹലോ
കുട്ടികളൊക്കെ കെടന്നോണ്ട്
ഇല്ലില്ല കെടന്നിട്ടില്ല കട കുറച്ച് ഒക്കെ
പഠിക്കുവൊക്കെണ്ട് ജീയൂലേ ഈ സ രാത്രിയില് ആ കുറച്ചേരം പ പഠി ഇപ്പോം ടി വി ഒക്കെ കാണോ? ഇല്ലല്ലേ ആഹ് ഇപ്പൊ ഫോണുണ്ടല്ലോ അതന്നെ എപ്പെങ്കിലുവാ
ഉം ടീവിയൊക്കെ ഒഴിവാക്കിയതാണെ ഹായിമ്ന്ന് എണിക്കാഞ്ഞിട് ഉ എന്നാലും മൊബൈല് ഞമ്മള് ലോക്ക് തുറന്നാല് അതന്നെയാണ് ഓലെ കയ്യിലെങ്ങാനും പെട്ടാ പിന്നെ പഠിപ്പും കാര്യം വായനേം ഒന്നും ഉണ്ടാവൂല പിന്നെ അയിമില് സ്ക്രോളെയ്ത് അങ് അങ്ങനെ പോവും
ഉം
പഠിക്കാനുള്ളെന്നെ എന്തിനെങ്കിലും ചെലപ്പോ വിട്ടത് നോക്കിയാ പിന്നെ ഓലയിമില് ഇരിക്
ആഹ് അതെന്നെ
അധികം പിന്നെ മൊബൈല് യൂസാക്കാൻ കൊടുക്കലില്ല പ
വേറെ എന്തൊക്കെ എന്താ കുട്ട്യോള് സ്കൂള് വിട്ട് വന്നപ്പോ എന്താ കഴിച്ചെ
കഴിച്ചത് കടല വൻപയർ കൂടി
പുഴുങ്ങി ആഹ് ആ ഇങ്ങട് തൂമി
ആ നല്ലല്ലേ മസാല ഇട്ട കണ്ട് തൂപ്പിച്ചല്ക്ക ആ ആ
വെള്ളത്തി ആദ്യക്ഷക്കും
ആട്ട ചേട്ട്
ഉം
പിന്നെ രണ്ടു ദിവസ തുടച്ചാല് അതായല്ലോ
ആ അതെ അതെ നല്ലതു വേണല്ലോ
ആ വറ വിട്ടാല അങ്ങനെ ഓ ഇടക്കൊന്നും കൊടുത്താലേ ബേക്കറി ബേക്കറി വീട്ടാതെ കൊണ്ടിണ്ട് എന്തെങ്ങനെ വീട്ടിലന്നെ ഉണ്ടാക്ക എനാണ് ഞാൻ ഇതേ പോലെ പൊറത്ത് പുറത്തുന്ന് വാങ്ങലില്ല നമ്മള ഉണ്ടാക്ക നമ്മള ഉണ്ടാക്കുന്ന വിശ്വാസോ മറ്റേത് അല്ലെങ്കിലും നീല പോല അങ്ങനെ എടുത്ത് ഉണ്ടാക്കിത
ഉം അവരു പോരാത് ഒരുപാട്
ദിവസകുലേ ആഹ് നമ്മള് പിന്നെ കൊറചിച്ചേ
നമ്മുക്കായാലും അത് മതിയല്ലോ കുട്ടിയോൾ നിങ്ങക്ക് ന്നാല്ല ഞമ്മക്കും അത്പോലെ പുറത്തുന്നു എന്തെങ്കിലും കൊണ്ട് വരുമ്പോ അത് തന്നെയാ പൊലിവ്
ഓഹ് എട ഇന്നാതൊന്നും ല്ല ഇണ്ടാക്കണിൽ ഞമ്മള് മന്തി അതേമാരി ബ്രോസ്റ്റ് ഒക്കെ ഇണ്ടാക്കാണെങ്കി വീട്ടിൽ വെച്ച് ഇണ്ടാക്ക നല്ലത്
ബ്രോസ്റ്റൊക്കെങ്ങളെങ്ങനെ ഇണ്ടാക്ക ബ്രോസ്റ്റൊക്കെങ്ങളെ ങ്ങനപ്പൊ ഇണ്ടാക്ക
ബോസ്റ്റിന്റെ പൊടി ഇണ്ടല്ലൊപ്പൊ
ആഹ് പൊടി കിട്ടൂലലെ ഇപ്പെ ല്ലേലും റെഡിമെയ്ഡ് ഇണ്ടല്ലോ
ളാലല്ല
മാതെ ഓക്കെ ന്നയില് ഇതൊന്ന് പെനിച്ച് എണ്ണേലിട്ടാ മതി
ആഹ് ആഹ് അതിന് കൊറച്ചേരം റസ്റ്റ് കൊടുതി ട്ട്ണ്ട് എല്ലാം താക്കും
ഉം
അപങ്ങനെ കൊറച്ചീച്ചള്ളതൊക്ക ഞമ്മക്ങ്ങെന ഇണ്ടാ
ക്കെ ഇണ്ടാക്കും പച്ചക്കറിയൊക്കെ ഇണ്ടാക്കല്ണ്ട്
ആഹ് പച്ചക്കറി അവിയില്ഇണ്ടാക്കും പിന്ന പയറ് അതേപോലെ പച്ചമുളക് തക്കാളി അങ്ങന് ത്തെ സാനങ്ങള നമുക്ക്പം ഈ കമ്പതെ സാന ചേനാ ചേമ്പ്
ആഹ് തേങ്ങേ ചേമ്പൊക്കെ ഇണ്ടാക്കൊലെ പൂളൊ ങ്ങേക്കെ ഇട്ടിട്ട് ഉം താളിക്കൂലെ അ ങ്ങനെ
താളിക്കും അതേമാരി കൂട്ടാന്നും വെപ്പ് ണ്ടാക്കൂലെ പിന്നെ എന്താണ് ആ ചക്കണ്ട്
മാങ്ങേ ചക്കെ മാങ്ങന്ക്ക് ഉണ്ട്
എല്ലാ സാനങ്ങളും നമ്മുക്കുപോയിക്കാൻ പറ്റു
ആവട്ടെരണ്ട് ഉം ഉം
വെല്ലോ വർക്കും
ഉം ഇവിടീണ്ടട്ടോ ചക്കേം മാങ്ങേം ലേതു കൊണ്ടുവരോ അതോ സാധനങ്ങളൊക്കെണ്ട്
ഉം ഉം നേരെ വർത്താന് വർത്താനൊക്കെ പറഞ്ഞ് ചെയ്യണ സമയാണല്ല
ആ അതെ അതെ
മഞ്ഞള് നട്ട് അങ്ങനെയൊക്കെ പിന്നെ വാഴണ്ട് അവിടെ സാധനങ്ങളൊക്കെണ്ട് ഉം എല്ലാം ഉള്ളപ്പം ഹസ്ബൻ്റ് നാട്ടിലല്ലേ
ആ ഇവിടെ തന്നെയാണ്
എന്റത് വരണില്ല
ജോലി ഇപ്പോ ഒര് വന്ന് ണ്ടിന്റെ കടേലാണ് പ്ലംബിങ്ങിൻ്റൊക്കെ കടേല് ഉം
എല്ലാ
അതിന് പോകും നേർത്തെ പിന്നെ രാ ത്രീ എട്ട് മണി എട്ടരൊക്കെ ആവുമ്പളാ പിന്നെ വെ
ആ വർക്ക്ഷോപ്പ് ആയതോണ്ട് ല്ലേ
ഉം
ഉം അപ്പൊത്തിനും മക്കളൊക്കെ ഒറങ്ങു
ആഹ് ഇന്നാ ശരി. പിന്നെ വിളിക്കാട്ടോ
ആഹ് ആഹ്